ഓഹ് സുഖം തന്നെ
ഉം ത് ചായകുടിച്ച്ങ്ങനെ ഫ്രഷ് ആയിരിക്കരിക്കല്ലേ?
അതെ മഴ ഉണ്ട അവിടെ
ഓ മഴ പെയ്യനുണ്ട്
ഉം ങ്ങള് എവിടെ സ്ഥലം വരുന്നെ
നമ്മള ഇവിടെ തിരൂർ ഭഗത്ത്
ആഹ്
ഉം എന്തെല്ലാണ്ട്
പിന്നെന്തൊക്കെ
രീതിയിലിങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മുടെ നാടെല്ലാം നല്ല വളരെയധികം ദുഃഖകരമായ അവസ്ഥയിലൂടെയാണെങ്ക നീ കൊണ്ടിരിക്കുന്ന ല്ലേ
ആഹ് അതെ
ഉം എവിടെ നോക്കിയാലും മരണം ആക്സിഡന്റ് ഉം ഉം
പിന്നെ വണ്ടി ആക്സിഡന്റ്ന്ന് പുറമേ എന്ത്‌ ഞമ്മൾ ആൾക്കാരെ എന്ത് ഞമ്മള് പണ്ടൊക്കെ കേട്ടിരുന്ന സംഭവമാണ് ഈ പുറത്തുള്ള സംസ്ഥാനങ്ങളിലക്കെ കേട്ടിരുന്ന സംഭവമാണ് ഈ കൊലപാതകം അങ്ങനത്തെ സംഭങ്ങളൊക്കെ പക്ഷേ ആ് നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കൊരു അത്ഭുതമായിരുന്നു ഇങ്ങനൊക്കെ ഉണ്ടാവോ എന്നുള്ളേ ഒരാളെ വഴിയില് പോണ സമയത്ത് അല്ലെങ്കി ഒരാളെ എന്ത് കുടുംബ വയക്കിന്റെ പേരിൽ അല്ലെങ്കിൽ എന്ത് ഇപ്പോൾ ഒരു കാര്യം എന്ത് ചോയ്ച്ചു അതായത്പ്പോ ഒരു പൈസചോദിച്ചു അപ്പം തെന്നില അതിനൊക്കെ അങ്ങനെ കുത്തി കൊന്നുതിനൊരു കാലം
ആഹ്
അതൊക്കെ പുറത്തുന്ന് നമ്മളിങ്ങനെ കേട്ടിയിരുന്നു പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തില് എന്ത് നമ്മുടെ നാട്ടിലും അങ്ങനത്തെ സംഭവം ഉണ്ട് എന്നുള്ളതാണ് എന്തിനും കൊല. ആ ഒന്നാമത്തെ എന്താ വെച്ചാല് നിനക്ക് ഒരു കാരണം എന്ത് വെച്ചാല് നമ്മുടെ മനുഷ്യമാർക്ക് പക എന്നുള്ളതാണ്
പക എല്ലേതിനും കാരണം
അതെ
ഇ ഇപ്പ ഇവിടിപ്പോ നമ്മളിപ്പോ ഒരു നമ്മളിപ്പോ ലാസ്റ്റ് ഒരു മുംബൈൽ നടന്നൊരു സംഭവം നോക്കാണെന്നുണ്ടെങ്കില് ആഹ് ഡോർ ഡോറിനടുത്ത് ഡോർ അടക്കാത്തതിന്റെ പേരിൽ ഇപ്പം കുത്തി കൊന്ന് നിൽക്കാതെ വരുമ്പോൾ എന്റെയൊരു ലജ്ജാകരമായൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്
അതെ നമ്മളിപ്പോ ഈ നമ്മള് ചിന്തിച്ചു നോക്കും എന്ത് ഈ ഇപ്പൊ ഡോർ അടക്കാത്തതിന് ഒരാൾ കൊല്ലുവാ നമുക്ക് ഇങ്ങനെ ചിന്തിച്ച സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നുള്ള ഇങ്ങനെ തോന്നും പക്ഷെ അവിടെ സംഭവതാണ് ഇപ്പോ ഒരാള് ബസില് കയറി ബസ്സിൽ കേറണു കണ്ട ഇപ്പൊ ഒരു കണ്ടക്ടർ ആണ ഇപ്പ അങ്ങനെ കൊന്നുന്ന് കരുതിക്കോ അപ്പൊ കണ്ടക്ടർ ഡോറ ഡോർ അടക്കാൻ പറഞ്ഞു. അപ്പൊ അയാള് എന്ത് അയാളെ ചിലപ്പോ കണ്ടക്ടർ പറഞ്ഞ രീതി മാറിണ്ടാവും ഒന്ന് തലക്കുന്നീന്ന് തട്ടി ഡോർ ഒന്ന് അടച്ചെന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് പിടിച്ചില്ല അപ്പ ഇയാൾ എന്തെ എന്ത് ഡോർ അടക്കാൻ പറയണ അയാൾ പിന്നെ ഞാൻ അടക്കൂല ഇജ്ജ് വേണേ അടച്ചോ അങ്ങനെ ഇങ്ങനെ തടർന്ന് തടർന്ന അത് വലിയൊരു തർക്കാവും പിന്നെ ആരുടെത്തേയും കയ്യില് കത്തിയോ അല്ലെങ്കിൽ തോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഏഹ്
ഉം ഇതെന്താച്ചാല് ഉം മൊത്തനില്ലായ നമ്മള് പിന്നെ നാട്ടില് നടക്ക്ന്ന കൊലക്കെ കൊ ഇതാണെങ്കിലും സമയം ഒക്കെ നടക്ക്ന്നെ എന്താണ് ഒരു ലഹരീന്റെ പുറത്ത് ചെയ്യുന്നതായിരിക്കും പിന്നെ ചെയ്യുന്നോര്
അതെ ഇതിന്റെ ഏറ്റവും വലിയ കാരണം എന്നുള്ളത് അതാണ് ലഹരി എന്നുള്ള
ഉം അതീ നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇപ്പോ സ്കൂളുകളിലായാലും അതിപ്പോ ഒരു ഒരു സ്ഥാപനം തുടങ്ങി അവിടെ അവിടെണ്ടെങ്കിൽ പോലും ഈ ഒരു ലഹരീന്റെ വിൽപന എത്രത്തോളം അധികമാണ് നമുക്കൊരു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
അതെ അതെ
ഓരോ മുക്കിലും മൂലയിലും ക്ലബ് ക്ലബ്ബുകൾ അടക്കം എന്താണ് ഇപ്പം ലഹരി ഉം വ്യാപകമായി ഉപയോഗിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാനുള്ളത്.
അതെ ഇപ്പൊ നമ്മളിപ്പോൾ അടുത്ത ഒരു ന്യൂസിൽ കണ്ടല്ലോ. ഒരു കുട്ടി സ്കൂൾ വന്നപ്പോ എന്ത് ഈ സ്കൂൾന്റെ ബാഗ് ന്ന് എന്ത് ചാരായം കിട്ടിയതല്ലേ നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി പറ്റില്ല അങ്ങൻത്തെക്കെ.
നമ്മളുടെ കാലത്തൊന്നും ഈ സാധനം നമുക്കൊന്ന് ചെറുപ്പാലത്ത് ഇതൊണ്ടെന്നു അറിയാത്തൊരു സാധനങ്ങളായിരുന്നു.
അതെ ഇതിനെ കുറിച്ച് ഒരറിവും കൂടി ഇല്ല. ആ സമയത്താണ് കുട്ടിയള് ഇസ്കൂൾക്ക് ഇതുകൊണ്ട് വര്ണെ.
ഉം. അതന്നെ എത്ര ഈ ഒരു ഇതിന്റെ പുറമേ ഫുൾ മൊത്തത്തിലുള്ള ഇതിന് പിന്നിലുള്ള കാരണം എന്നുവെച്ചാൽ ഈ ലഹരി ഉള്ളതാണ്. ലഹരിയുടെ ഉപയോഗം അത് മനുഷ്യൻ മതി മറന്നിട്ട് എന്ത് അക്ര അതിക്രമങ്ങളിലേക്കും അതിന്റെ രസങ്ങൾല് അതിക്രമം അക്രമങ്ങളിലേക്ക് നീങ്ങുന്നെള്ളതാണ്.
അതെ അതെ.
ഉം അതാണ് ഈ മനുഷ്യന്മാരുടെ ഒരുപാട് ജീവനുകൾ പൊലിയാൻ കാരണമായത് എന്നാണ് ഞാൻ മൻ ലെ ലെ ന്തേ അഭിപ്രായം
അതെ അതെ ഇപ്പം എന്ത് ഒരു ലഹരി നമ്മള് ഇങ്ങനെ ലഹരി എന്ത് എന്ത് ലഹരിയാണെന്നുണ്ടെങ്കിലും അത് നമ്മളെ ഉം പൂ നമ്മളെ യഥാർത്ഥ ബുദ്ധീന്ന് മാറ്റിയാണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മ കൊ ആ ലഹരി ഉപയോഗിക്ക്ണ സമയത്ത് അപ്പൊ നമ്മക്ക് എന്തേ ഉമ്മെണോ വാപ്പെണോ ഏ അല്ലെങ്കിൽ എ എന്ത് സഹോദരിയാണോ സഹോദരനാണോ അങ്ങൻത്തെ ചിന്തെന്നൊക്കെ ഇപ്പോ നമ്മളെ മാറ്റും പക്ഷെ നമ്മള മനസ്സില ആ നമ്മൾക്ക് ആ സമയം മനസ്സിലാവൂല എന്താണ് പിന്നെ എന്തെങ്കിലും ആയി കഴിഞ്ഞെന്റെ ശേഷം നമ്മള് ആ ചിന്തേന്ന് ഒണർന്നു വരുമ്പളാണ് നമ്മക്ക് എന്ത് പിടികിട്ട. ഞാൻ ചെയ്ത് ഇങ്ങനെ തെറ്റായിപ്പോയല്ലോ. പിന്നെ കേദിച്ചിട്ടൊരു കാര്യല്ല.
നമ്മള് ത സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പ നമ്മള ലാസ്റ്റ് നടന്നൊരു അഫ്നാൻ വധക്കേസ് ഉണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ്
ആ ആ അതില് എല്ലാവരെയും കൊന്നു മാതാപിതാക്കളെയും കൊന്നു തന്റെ കാമുകിയായ ഭാര്യയെയും കൊന്നു. എല്ലാവരെയും കൊന്ന് ഒക്കെ ഒരു ലഹരിന്റെ പൊർത്തെര്ന്നു. ഓൻ തന്നെ ലാസ്റ്റ് പിടിക്കപ്പെട്ടതിനു ശേഷം പറഞ്ഞു ഞാൻ അതൊക്കൊരു ഇതിന്റെ പുറത്ത് ചെയ്തരായിരുന്നു എനിക്കിപ്പോ സമ്മതിക്കുന്നുണ്ടായിരുന്നു
അതെ പിന്നെ സമ്മതിച്ചിട്ട് കാര്യല്ല ന്ന്ള്ളതാണ് യാഥാർഥ്യം അതാരും മനസ്സിലാക്കുന്നില്ല
അതാ മനസ്സിലാക്കുന്നില്ല അയിന്റെ ഒരു ഇതിന്റെ ഒരു മത്തിന്റെ ഒരു രസത്തിന്റെ രസം കേറിയതിന്റെ പൊറമ്മൊക്കെ ചെയ്ത് കൂട്ടും പോലെ ആലോയ്ക്കുന്നില്ല നമ്മള് നഷ്ടപ്പെടുത്തുന്നതി നമ്മള ജീ ജീവിതത്തിൽ തന്നേ തുണയാവേണ്ട ഒരുപാട് ആളുകളെന്നുള്ളത് മനസ്സിലാക്കിയത് പോവാണ്
അതെ
എന്തിനും എപ്പത്തിനും നമ്മക്ക് സഹായത്തിനും കൂട്ടിനെല്ലാം നിക്കേണ്ടേ സ്വന്തം കുടുംബത്തെ വരെ ഒരു ലഹരി കാര കാരണത്താല് എന്തേനെ നമ്മള് കൊ ഓൽക്ക് നഷ്ടപ്പെട്ടു പോണ്‌
അതെ പിന്നെ ഒന്ന് ഒന്ന് എന്താ വച്ചാല് ലഹരിന്റെ ആധിക്യം ഏഹ് പണ്ട് കേരള ൽ ലഹ ലഹരി ലഭ്യതയ്ക്കണ്‌ അയിൻ്റെ പത്തല്ല നൂറല്ല അധിക് എസ്റ്റി ലഹരിപ്പം ലഭ്യതയാണ് യൊവിടുന്ന് നമ്മക്ക് കിട്ടും ഏ
ഇൻകൊന്നു ഒന്നമത് മനസ്സിലായത് ഈ നോർത്ത് ഭാഗത്തുന്നുള്ള ഒരുപാട് ആളുകളുടെ ഒരു ഇങ്ങട്ടും ഇങ്ങട്ടുള്ള നമ്മള് കേരളത്തിലേക്കുള്ള കടന്നുകയറ്റം ഉം ഉഉം അത് ഒന്ന് അത് ഈ ഒരു ലഹരി വിപണി മേ ഇടയിലിണ്ട് ഒന്നാന്തര ഒന്ന ഒന്നാമത്തെൊരു ഇതാണ് ഒരു കയറ്റുമതി ഉള്ളരു ഇതൊരു ഒന്നാമത്തെ ഏറ്റവും വലിയൊരു പ്രാധാന്യം നിറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു അവിടെ ന്ന്ങ്ങട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ന്നുള്ളത്
ഉം ഉം
അം
ഞമ്മളിപ്പോ ഒരു ഡി ഒരു ഡീസല് കിട്ടണങ്കി എന്ത് അടുത്ത പമ്പ്ക്ക് എത്തണ്ട അവസ്ഥയിണ് പക്ഷെ ഒരു ഒരു എന്ത് ഡ്രഗ് എന്തെങ്കിലും അല്ലെങ്കി ഒരു എന്ത് അങ്ങനതന്തെങ്കിലും ദിശ്യാരായ കാര്യം കിട്ടണെങ്കിൽ ജെ സ്റ്റ് ഒരാടു ഏ അതേ ഒരു കടേലോ അല്ലെങ്കി ആരെങ്കിലും ആ
അത് നമ്മള് വാതിലും പെരന്റെ വാതില് കഴിഞ്ഞ് മുറ്റത്ത നുള്ള വാതിലാണ് പ്പ ഇപ്പതേ അഹ് ലഭ്യതാണത്
ആ യാ ഒന്ന് ചോയ് ജസ്റ്റ് എവിടെങ്കിലും അയിനു പറ്റിയ ഗ്രൂപ്പ് അയിനു പറ്റിയ ഗ്രൂപ്പുകള് അങ്ങട്ട്ക്ക്പ്പം സുലഭാണ്
ഉം
ഏ അപ്പൊ ജസ്റ്റ് ഒന്ന് ചോയ്ച്ചാല് ആ ഇന്നട്ട്റങ്ങി പെരൻ ന്റെ മുന്ന്ക്ക് ഇറങ്ങിന്നോ കൊണ്ടു തരാറ് അത്രയും സിമ്പിൾ ആയിട്ട് വാങ്ങാനും ഉപയോഗിണ്‌ ആരും ഒന്നും പറയാനുല്ല ഒന്ന് എന്താ വെച്ചാല് സിസ്റ്റം എന്ത് സ്ട്രിക്റ്റ് അല്ല
ആ എസ്സ എസ്സ് ഒന്നാമത് കുറവന്നീനി ഇതിനല്ലോം ഇതി പ നല്ലോണം വെലയൊക്കെ കൂടി സാനണല്ലോ
അതെ
ആ സ്വാഭാവികം അതുകൊണ്ട് തന്നെ എന്തയ്യും ഈ വെല കൂടിയത് ഈ ഇവടെ ജോലില്ലാതെ നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര് മീ ജീ ജീ ഈയൊര് ഇതിന്റെ ഒരു വിപണിയില് തന്റെ പങ്ക് നൽകിയിട്ട് ഓരോന്റെ ലാഭം കൊഴിഞോണ്ട രീതിയിലുള്ള ഓരോക്കെ മുന്ന്ട്ട് പോകുന്നത്
അതെ അവര്ക്ക് ഉപയോഗിക്കണെങ്കി പൈസ വാണം
ആഹ് അപ്പൊ അതാണ് അത ഈച്ച് അതാണ് ഈ ഒരു പൈസ ഒന്നും ഇല്ലാതെ ഇതിലേക്ക് എറങ്ങുന്ന ആളുകളാണ് ഏറ്റവും കൂടുതല് ഇതിനൊരു ഒരു ഇത് കാരണമായി തീരുന്നതിനുള്ള
അതെ ഓ ആഹ് ശരി ക്കേ എന്ത് ഈ ഡീലർമാരൊക്കെ ആദ്യം എങ്ങനെ ആൾക്കാരെ കണ്ടെത്ത പൈസ? കൊറവുള്ള ആൾക്കാര് പിന്നെ ഓല് എന്തായി അത് അതിന്റെ ഡീലർമാരായി മാറാ പൈസ അല്ലാതെ ഇതിലേക്ക് കടന്ന് വരുമ്പം
ഉം
പിന്നെ അ നല്ല പൈസള്ള ആൾക്കാര് എന്താണ്? ഓല്ക്ക് പിന്നെ അറിയേണ്ട ആവശ്യല്ല ഓല് പൊറത്തറിയുന്ന് പേടിച്ചിട്ട് വേറെ ആളെ കൊണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കും പക്ഷെ ഈ പാവങ്ങളാകുമ്പോ പാവങ്ങൾക്ക് എന്താണ് ഇതേ സാധനം കിട്ടും വേണം എന്നാ ച്ച കൈയ്യിലില്ലേലും അപ്പൊ ഇങ്ങനത്തെ ഓരോ പരിപാടിയിലേക്ക് കടത്ത വെയ് ഇപ്പോ ഒരു എക്സാമ്പിള് പറയാണെങ്കി പ്പ ഇൻ്റെ നാട്ടില് തന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാള് ഏഹ് പിടിക്കപ്പെട്ട്
ഉം
ഈ മയക്ക് മരുന്ന് കഞ്ചാവിൻ്റെ പേര്ല്.
ഉം
അത്ര മനുഷ്യന് ഇപ്പൊ അയാളിങ്ങനെ ചിന്തിക്ക്ണ്ടാവും വാണ്ടില്ലേന്നു ഞാൻ മൊത്തം നാറി. നാട്ടാരെ മുമ്പിൽ ഇൻക്ക് നോക്കാ പറ്റൂല്ല വീട്ടാരെ മുമ്പില് ഇഞ്ഞ് ഇൻക്ക് തല പൊന്തിച്ച് നടക്കാൻപറ്റൂല.
അതെന്നെ അ അത്രയും കാലം ഇണ്ടാക്കിച്ചൊരു പേര്ണ്ടാവും ഓന്. നല്ല പോലെ നടന്നതൊക്കെല്ലേ ആ ഒരൊറ്റ ദേശ്യം മതി എല്ലാം തകിടം മറിയാന്
അതെ അതെ
ന്നാ നാട്ടുകാരാവട്ടെ കൂട്ടുകാരാവട്ടെ അതുപോലെ വീട്ടുകാരാവട്ടെ എല്ലാരും കൈ ഒടിഞ്ഞ സമയൊക്കെയാണ് ആഹ് ആരും ഒപ്പം നിക്കൂല്ല ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പിടിക്കപ്പെട്ടാല്
അതേ അതാണ് ഒരു യാഥാർഥ്യം പിന്നെ ഓൻ്റെ ഓൻ്റെ വീട്ടിലെ ഇമ്മയും ഇപ്പൊയൊക്കെ അവിടുന്ന് വീട് എറങ്ങി പോയിന്നാ പറഞ്ഞേ ഓല് വേറെ എവിടെക്കോ പോയി കാരണം എന്താ വെച്ചാല് പോലീസുകാര് ഇനി അങ്ങനെ വന്നൊണ്ടേയിരിക്കും മറ്റോരെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടും ഏ. കാനം പോലിസ്കാർക്ക് ഇതിന്റെ റൂട്ട് എവിടന്നാ കിട്ടണ്ടേ ഇപ്പന്ന് പറഞ്ഞാല് എന്ത് പോലീസാര് ഇതിനായിട്ട് ഏ എറങ്ങി പൊർപ്പെട്ടൊരു സമയം കൂടിയാണ്. മറ്റേ തൂഫാന് ആ ഇതിലൊക്കെ അറിയപ്പെട്ടാണ്ട് അപ്പൊ ഇതിന്റെ റൂ ട്ടവിടന്നാ കിട്ടാ കിട്ടും വേണം അപ്പൊ ഓല് എന്തെയ്ത് വീട്ടിന്നെർ ങ്ങി പോയ് വേറെ വഴിയില്ലവർക്ക് അവരെന്ത് ചെയ്യാ?
അത്തരം അത്തരം സംഭവങ്ങളൊക്കെ വിജയിക്കട്ടെന്ന് ള്ളത് പ്രാർത്ഥിക്കാം.
അതെ പിന്നെ അയിന്റെ പുറ പ്പ എന്തേച്ചാല് നമ്മളെ കൊണ്ട് കയ്യ്ണെ ഏ ഇതൊക്കെ നമ്മള് ചെയ്തൊട്ക്ക.
മ് നല്ലൊരു കേരള ലഹരിമുക്ത കേ ലഹരി മുക്ത ഈ നാട്നെനമുകെന്തെയ്യാം നമ്ക്ക് അതിലൊക്കെ കൈ കോർക്കാം. ഇപ്പൊ ഇന്ന് പ്രതിജ്ഞ എടുത്തൊണ്ട് നമുക്ക് നിർത്താല്ലേ
ഓക്കെ യാം ഇതിന് ഇതിനെ കുറിച്ച് പറയാണെങ്കി ഇഷ്ടം പോലെ പറയാനുണ്ട് ന എന്നാ പിന്നെ എപ്പളെങ്കിലും സംസാരിക്കാട്ടോ ഓക്കെ